ആ
ഞാനാണെങ്കി ടിവിൽ ഒരു സിനിമ കാണുവായിരുന്നു.
ഏ ഏത് സിനിമയാ
ഞാൻ ടിവിലിപ്പം മൂന്നാം പക്കോന്ന് പറയുന്ന പഴയ സിനിമയില്ലേ അത് കണ്ടൊണ്ടിരിക്കുവായിരുന്നു അത് കണ്ടിട്ടോണ്ടോ
ആഹ് കണ്ടിട്ടോണ്ട് അടിപൊളി സൂപ്പറ് സിനിമയാ എങ്ങനെണ്ടാരുന്നു ഇഷ്ടപ്പെട്ടോ
ഞാൻ കണ്ടോണ്ടിരിക്കുവാരുന്നു തീർന്നില്ല ഇപ്പൊ പരസ്യയപ്പോഴാ വിളിച്ചത് അയിനത്ത് അവൻ മറ്റേ കടലില് ഏഹ് മുങ്ങിപ്പോകുന്ന അവിടം വരെ ആയി അപ്പം മറ്റേ തിലകന്റെ അഭിനയൊക്കെ നല്ല രസവോണ്ട്
ആ അതെ അതെ നല്ല സിനിമയാ കരഞ്ഞു പോകും നമ്മളാ ലാസ്റ്റ്
ആ ആ പിന്നെ അതുപോലെ ന്നെ നമ്മള് നല്ല പോലെ ഇങ്ങനെ കരച്ചില് വരുന്ന സിനിമയല്ലെ ആകാശദൂത്
അതെ അതെ അയ്യോ അതും എത്ര പ്രാവശ്യം കണ്ടാലും നമുക്കത് കരഞ്ഞു പോകും നമ്മള് അത്രക്ക് സങ്കടം വരുന്ന ഒരു സിനിമയാണ്
ആ ആ
കണ്ടിട്ടൊണ്ട് തിയറ്ററി പോയി കണ്ടൊരു സിനിമയാണ് ചെറുതിലെ അന്ന് കരഞ്ഞ് കരഞ്ഞ് ഉപ്പാട് വന്ന് സിനിമയാണ്
അതിനത്ത് അതിനത്തരാരുന്നു നടൻ
നടൻ മുരളി മുരളി മുരളി മാധവി മാധവി മാധവി മാധവി ഇല്ലി ഇല്ല അവരോണ്ട് ഇല്ലി ഇല്ല അവര് സിനിമ സിനിമയിലൊന്നും ഇല്ല പക്ഷെ അവര് മരിച്ചി ട്ടൊന്നും ഇല്ല ജീവനോടെണ്ട് മ്
പിന്നെ ആ അതിനത്ത് മ് നാല് പിള്ളേരങ്ങാണ്ട് അല്ലെഒളളത് ആ സിനിമേൽ
മ് അതെ നാല് കുട്ടികൾ നാലും നാൽ വഴിക്ക് ആകുന്ന ഒരു പടം അല്ല ര ഒ ഒരണ്ടുക്കുട്ടികളെ ഒരു വീട്ടിൽ കൊണ്ട് പോവും ചിപ്പിയല്ല ആ കുട്ടിയുടെ പേ ര് ഞാൻ അങ്ങോട്ട് സീന ആന്റണി ആ പെൺകുട്ടിടെ പേര്
പക്ഷെ പക്ഷെ അതിന്റെ ഒരു സീരിയ ൽപോലെ പിന്നെ ഒരു നാ ഏഷ്യാനെറ്റിൽ ഒരു സീരിയൽ ഉണ്ടായിരുന്നെല്ലോ ഇ ഇതിന്റെ ബാക്കിയായിട്ടെറങ്ങിയത് അതിനത്ത് ചി പ്പി ആയിരുന്നു അഭിനയിച്ച
ആ അതെ ചിപ്പീടെ ഒരു ഷേപ്പ് ഉണ്ട് ഈ കുട്ടിക്ക് രണ്ടു പേരും ഒരേ സെയിം ഒരേ പോലെയൊക്കെ ഇരിക്യ അതുകൊണ്ടാവും അങ്ങനെ വന്നേ
അതുപോലെ ലാസ്റ്റ് കൊണ്ടുവന്ന് കരയിപ്പി ച്ച സിനിമ ഈ താളവട്ടം
താളവട്ടം ചിത്രം ആഹ ഇത് എല്ലാം കണ്ടി ട്ടുണ്ട് ഇതൊക്കെ നമ്മളെ ഷ്ട്ടോള്ള സിനിമയായിരുന്നു
താളവട്ടത്തിൽ എന്തുവാണ് കഥ അത് ഞാൻ കണ്ടതായി
താളവട്ടത്തില് ലാസ്റ്റ് മോഹൻലാലും ആ നടിയും തമ്മിൽ കാണാതെ പോകുന്ന ഒരു രംങ്കോണ്
അത് വന്തനോ അല്ലേ
ആആ ശെരിയാ അത് വന്തനം ആണ് താളവട്ടത്തിൽ മോഹൻലാ മോഹൻലാലിൻ എന്തുവാ മോഹൻലാലിനെ കൊല്ലുന്ന സീനാണ്
മോഹൻലാലിന് മറ്റേ പ്രാന്ത് വരുന്ന അ വയ്യാതെ വരുന്ന സിനിമ ചിത്രം ആണ്
അല്ല അല്ല താളവട്ടആണ് മോഹൻലാലിന് ആ ഭ്രാന്ത് വരുന്ന സിനിമ അതില് സോമൻ മോഹൻലാലിനെ കൊല്ലുകയാണ് ചെയ്യുന്നത് ലാസ്റ്റ് ഘട്ടത്തില് അ ചിത്രത്തില് മോഹൻലാലിനെ പോലീസ് കൊണ്ടോണ് അതുംവല്ലാത്ത സങ്കടം വരുന്ന സിനിമയാ അ വന്ദനത്തിലാണ് മോഹ ലാലും നായികയും തമ്മില് കാണാതെ രണ്ടും രണ്ട് വഴിക്ക് അടുത്ത് നിന്നിട്ട് പോലും തമ്മില് കാണാതെ രണ്ട് വഴിക്കായിട്ട് പിരിഞ്ഞു പോണത്
അതിനകത്തല്ലേ മറ്റേ പാട്ടൊക്കെ ഉള്ളത്
ഉം ഒത്തിരി പാട്ടുണ്ട് നല്ല ഹിറ്റ് പാട്ടുകള എല്ലാം തന്നെ
അ കവിളിണയിൽ അത് അതിനകത്താണോ
അതെ അതെ വന്ദനത്തിലെയാണ്
ആ അതുപോലെ അതിനതിനകത്ത്ല്ലെ സുകുമാരിയും അതുപോലെ മു മുഗേഷ്ള്ളതും വന്ത
അതെ അതെ മുകേഷ് ജഗദീഷ് മോഹൻ ഹലാല് അവരെല്ലാം വന്ദനത്തിലുള്ളതാണ്
പിന്നെ ആ മുകേഷും ഈ മാ മോഹൻലാലും കൂടി ഉള്ള സിനിമകളൊക്കെ നല്ലതായിരുന്നു പണ്ടത്തെ
അതെ അതെ ഇഷ്ടംപോലേ സിനിമ ണ്ടായിരുന്നു അവര് രണ്ടുപേരു കൂടെ അഭിനയിച്ച എല്ലാം നല്ല ഹിറ്റ് സിനിമകളാ യിരുന്നു ന്നു
ആ ആ അതുപോലെ പപ്പയുടെ സ്വന്തം അപ്പൂസാണ്
ആ അതെ അതെ അതും ഒരു വല്ലാത് വിഷമം പിടിച്ചൊരു സിനിമയാണ്
ഉം അതിലൊരു നല്ല പാട്ടുണ്ടായിരുന്നു അതെ
അത് ഒരു നല്ല കുറേ പാട്ടുണ്ട് ഒരു പാട്ടൊന്നല്ല അതിലുള്ള മൂന്നാല് പാട്ടുള്ള എല്ലാം നല്ല പാട് ആണ്. ഓലത്തുമ്പത്തിരു ന്നൂഞ്ഞാലാടും ചെല്ലപ്പയ്ങ്കിളീന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് ആഹ് അതെ അതെ പിന്നെ മറ്റെ പാട്ട് ഒന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല എല്ലാം നല്ല പാട്ടായിരുന്നു
അതില് അപ്പം ആഹ് ശോഭനയുടെ ക്യാരക്ടർ മരിച്ച് പോവയാണോ ചെയ്യുന്നേ
അതെ അതെ ശോഭനയ്ക്ക് ഏഹ് ക്കാ ഈ കുട്ടിയെ പ്രസവത്തോടു കൂടി എങ്ങാണ്ട് മരിക്കുന്ന സീൻ എങ്ങാണ്ടാ
ഓ ഓ ആ അതുപോലെ പിന്നെ ഏത് പഴേ സിനിമ കണ്ടിട്ടുണ്ട് ഇതുപോലെ നല്ല ക് നല്ലതും അതുപോലെ കരച്ചിലും ഒക്കെ വരുന്നാ
ഒരുപാട് സിനിമയുണ്ട് ഓ ഒത്തിരി ഒരുപാട് സിനിമയുണ്ട് പഴേ മോഹൻലാലിന്റെ സിനിമകളും മമ്മൂട്ടിയുടെ സിനിമകളും ഒരുപാടുണ്ട് അത് കാ ഏതൊക് ഏതൊക്കെയാന്ന്‌ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല
ആഹ് അതുപോലെ അതുപോലെ ഇപ്പ നല്ല തമാശ അതുപോലെ ഫീൽഗുട്ട് സിനിമയില് കൊറേ സിനിമകള് പണ്ടത്തെ ഒണ്ടല്ലോ ഈ ഏതാ ഗോഡ് ഫാദറ്
ആഹ് അതെ അതെ ഗോഡ് ഫാദർ അടിപൊളി സിനിമയായിരുന്നു ഇൻ ഹരിഹർ നഗർ അതൊക്കെ നല്ല ഇൻ ഹരിഹർ നഗർ ചിരിച്ച് ചിരിച്ച് ഉപ്പാട് വരും ലാസ്റ്റ് കൊണ്ടൊന്ന് സങ്കടം എന്നാലും അത് നല്ല രസമുള്ള സിനിമയാ
ഇൻ ഹരിഹർ നഗറക്കെ ഇപ്പഴും കിരി ഇൻ ഹ ഇൻ ഹരിഹർ നഗറൊക്കെ ഇപ്പഴും നമുക്ക് കാണാൻ പ റ്റിയ വ റിപീറ്റ് ചെയ്തിപ്പ നമ്മള് നമ്മൾ ജനിക്കുന്നതിന് മുൻ ന്നെ ഇറങ്ങിയ സിനിമയാണെങ്കിലും ഇപ്പഴും അത് കാണാൻ നമുക്ക് ഇഷ്ട്ടോള്ള സിനിമയ
സിനിമയാ അതൊക്കെ ഭയങ്കര രസൊള്ള സിനിമയാണ് അതുപോലെഗോ ഡ്ഫാദറും അടിപൊളി സിനിമയാണ് എനിക്ക് ഞാൻ ഒത്തിരി പ്രാവശ്യം കണ്ടി
ഞാനും ആ കിലുക്കം
ന്നതൊക്കെ ഭയങ്കര ആ സൂപ്പർ മൂവികളാണ്
കിലിക്കം കണ്ടിട്ടൊരു പ്രശ്നം തോന്നിയത് കിലിക്കത്തിന് ഒര് കിലിക്കത്തിന്റെ സിനിമയ്ക്ക് ഒട്ടും ക്ലിയർ ഇല്ല അവര്
ആ അത് അതാ സിനിമയിലാ പാട്ടിലേ അത് ന്ന് പറഞ്ഞാല് ഊ ട്ടിയിലാണ് അവര് കൊണ്ടോയി ഷൂട്ട് ചെയ്യുന്നത് ആ സിനിമ അപ്പൊ ആ ഊട്ടിലാ ആ ഒര് ഒര് മഞ്ഞിന്റേക്കൊരിതു കൊണ്ടാണ് ആ ക്ലിയർ കിട്ടാത്തെതാണ് പറയ്ന്നത് ആ സിനിമയ്ക്ക് അങ്ങനെ തന്നാണ്
ആ സിനിമ മൊത്തത്തില് കാണുമ്പോ ഒട്ടും
ആ അതെ ക്ലാരിറ്റിയില്ല ആ സിനിമയ്ക്ക് ക്ലാരിറ്റിയില്ലായിരുന്ന് തീയേറ്ററി പോയി കണ്ട സിനിമകളാണതെല്ലാം അതാ മഞ്ഞിന്റെ അതുകൊണ്ടാണ്
ആ അതുപോലെന്നെ പിന്നെയും കുറെ ഉണ്ടായിരുന്നല്ലോ പിന്നെ ഇത് മാ മനസ്സിനക്കരെയൊക്കെ കണ്ടിടുണ്ടൊ അത്
കണ്ട് അതെ അതെ അത് എന്നാലും ഇതിനെ കലിയൊക്കെ ശേഷം ഒള്ളതാണ് ത് ഈ പറ്ഞ്ഞ സിനിമയിലേക്കത് വിശേഷ ഒള്ള സിനിമളാണ് ഉം പിന്നെ തൂവാന തുമ്പികൾ തൂവാന തുമ്പികൾ അടിപൊളി പടവാണ് ആ മോഹൻലാലാ അടിപൊളിയാണതിനാത്ത് പിന്നെ മായാമയൂരം
ആ അതുപോലെ ഈ രണ്ട് പെമ്പിള്ളേര് ഹോ ഏഹ് സ്കൂളീന്ന് ഒളി ച്ചോടി പോണ ഒരു സിനിമ ഒണ്ടായിരുന്നല്ലോ മോഹൻലാലുള്ളത്
ഉം ഉം അത് ശാരിയും പിന്നെ മറ്റേ കാർത്തികയും കുടെ
ആ സിനിം അ സിനിമേടെ പേര് മറന്ന് പോയി അതും
ഞാനും മറന്ന് പോയി നല്ല സിനിമയാ അതോക്കെ
ആ അതുപോലെ അങ്ങനെ കൊറേ സിനിമ കളൊണ്ട് ആസ് ഗോഡ് ഫാദറിലോക്കെ ആണെങ്കില് ഫുള്ള് നമുക്ക് എല്ലാ നടം മിക്ക നടം മാരും ഉണ്ടല്ലോ കോ ഫാദർല് ഇന്നസെന്റാ ആണേലും ജഗദീഷ് മു കേഷ് അത് പോലോ
ത് പോലെ വയസ്സായ ഒരുപാട് പേരുണ്ട് വയ സ്സായ ആൾക്കാര് കുറേ
ഫിലോമിന അമ്മൂമ്മ
നെ അങ്ങനെ ഒത്തിരി പേരുണ്ട് വിജയരാഘവൻറെ അച്ഛൻ അച്ഛനും മോനും ഉണ്ടാ സിനിമയില്
അതുപോലെ ഇന്നസെന്റിന്റെ ഭാര്യയായി ഇന്നസെന്റിന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന
കെ പി എസ് സി ലെളിതാ അതെ ഭയങ്കര രസവുള്ള മൂവിയാ അതൊക്കെ
കെ പി എസ് സി ലെളി തേടെ ഒക്കെ അഭിനയോന്ന് പറ ഭയങ്കര നാച്ചുറൽ ആക്
ആഹ് അതെ ഇ ഇപ്പം നടിയെന്നും ഇല്ല നടനൊന്നും ഇല്ല ഇപ്പഴത്തെ പിള്ളേരിടെ ആ സിനിമകളൊന്നും ആ പഴയ സിനിമയുടെ ഫീലോന്നും ഇപ്പഴത്തെ സിനിമക്കില്ല
പക്ഷെ നിങ്ങള് ഇപ്പഴും ആ സിനിമയൊക്കെ കാണാറുണ്ടല്ലോ ഇപ്പഴും പുതിയ സിനിമകൾ കാണുന്നുണ്ടല്ലോ.
കാണുന്നുണ്ട് എന്നാലും പഴയ സിനിമയുടെ പോലെ ഇഷ്ടം ഇപ്പഴത്തെ സിനിമക്കില്ല അന്നത്തെ പാട്ടുകള് തന്നെ എ എന്തോ രസവായിരുന്നു കേക്കാന്, ഇപ്പൊ അതിപ്പോ വീണ്ടും ഏഹ് പുതിയ പഴയ പാട്ടുകൾ ഇപ്പം പുതിയ രീതിയിലൊക്കെ കേൾക്കുന്നില്ലേ എന്തോ ഭയങ്കര രസവായിരുന്നു ആ പാട്ടുകള് കേ ക്കാൻ
ഇപ്പോഴത്തെ സിനിമയില് ആര്ടെ സിനിമയാണ് കാണാൻ കൂടുതൽ ഇഷ്ടം ഇപ്പ മോഹൻലാലും മമ്മൂട്ടിയോന്നും അല്ലാതെ ഇപ്പോഴത്തെ നടന്മാരില്
ഇപ്പോഴത്തെ നടന്മാരിലന്ന് പറഞ്ഞാ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടോള്ള നടന്മാരാരും തന്നെ എനിക്ക് ഇപ്പ ഇല്ല ഇപ്പ എല്ലാരെ ഇഷ്ട അത്രേ ഉള്ളൂ പ്രത്യേകിച്ച് ആരേയില്ല ആ പിന്നെ എല്ലരേം ഇഷ്ടാണ് അതെ അതെ അതെ ലാലേ ഫാനായിരുന്നു
ഉം ഉ പിന്നെ ദൃശ്യം കണ്ടോ
ദൃശ്യം കാണാൻ പോണം പോയില്ല ഒരൂസം പോണം അവധിയുള്ള ഒരൂസം പിള്ളേര് രണ്ടുപേരുണ്ട് അപ്പൊ രണ്ടുപേരേ കൂടെ ചേർത്ത് വേണം പോവാൻ അപ്പൊ ബസിന് എങ്ങാനെ പോവാൻ പറ്റുള്ളൂ
ആ അ അ ഓ അതുപോലെ ഇപ്പം ദൃശ്യം വണ്ണും ടുവും കണ്ട്
അതെല്ലാം കണ്ടു വൺഉം ടുവും കണ്ട് ത്രീ ആണ് കാണെണ്ടത് എല്ലാവരും കണ്ടുന്നു പറയുന്നു നല്ല സിനിമയ കണ്ടൊണ്ടിരിക്കൻ നല്ല സിനിമയന്ന് പ
ആ ആ ഈ ഇപ്പ ഇടക്ക്ഈ ഒട്ടിട്ടി ഇറങ്ങ്യ മ വിധു ആ സിനിമ എങ്ങനെ ഉണ്ട്
ആ അത് കൊഴപ്പമില്ല ഞാനിന്ന് കണ്ടായിരുന്നു ആ സിനിമ എനിക്കിഷ്ടായി നല്ല സിനിമയാ
അത് തീർ കണ്ട് തീർന്നോ
ആ കണ്ടു തീർന്നു
ആ അതെങ്ങനെ എന്തോ അത് കോമഡി ആണോ അതോ
ക് ക് കോമഡി കോമഡിയാ കൂടുതലും കോമഡിയാ രസ്വ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്തില്ല സിനിമ കണ്ട് കണ്ട് വരുമ്പോഴേ അത് എന്താന്നുള്ളത് മനസ്സിലാവുള്ളു നല്ല രസാ അത്
ആ അതുപോലെ കൊറേ സിനിമകള് അങ്ങനെ ഉണ്ടല്ല ഈ ആ പിന്നെ വേറെ മധുവിധു അല്ലാെ സംഭവം കണ്ടായിരുന്നോ ഈ ഇന്നാൾ ഇറങ്ങിയ ഒരു സിനിമ ഒരു
സംഭവം കണ്ട് സംഭവണ്ട് പക്ഷെ അതെനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല സിനിമ എനിക്ക് എന്താണതെന്ന് ആ അത് ഒട്ടും ഒട്ടുംങ്ങോട്ട് എന്താണ് അതെന്ന് മനസ്സിലാവാൻ പറ്റിയിട്ടില്ല ഞാനിവിടെ പിള്ളേരോട് ചോദിച്ചു അതെന്താണ് ഈ കഥയെന്ന്
ആ അ തെന്നെയാണ് എല്ലാവരുടെ അവസ്ഥ അതില് ടൈം ട്രാവലും
ചാരിച്ചത് അവസാനം അത് തീർന്നോ ഇല്ലയോന്ന് പോലും എനിക്കറിയാൻ വയ്യാ രവസ്ഥയായി പോയി അ സിനിമ
അതുപോലത്തെ കൊറെ സിനിമ ഇപ്പൊ ഇംഗ്ലീഷിലൊക് ക്കൊണ്ട് പക്ഷെ അവരൊക്കെ ഈ സിനിമ എടുക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് മനസ്സിലാകുന്ന രീതിയിലാണ് എടുക്കുന്നത് പക്ഷെ ഈ സിനിമ കണ്ടിട്ട് അതിനകത്ത് ടൈം ട്രാവൽ ഉണ്ട് അത് പോലെ ലൂപ്പിലകപ്പെട്ട് പോണതുണ്ട് അതെല്ലാ ഉണ്ട് പക്ഷെ ഇതുപോലെ തന്നെ ഇംഗ്ലീഷിൽ പല സിനമകളൊണ്ട് പക്ഷെ അവർക്ക് ക്ക് നമ്മളില്ല് അത് പറഞ്ഞു വയ്ക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ഈ സിനിമയ്ക്ക് ഒന്നും മനസ്സിലാവു
ആ അതെ ഒന്നും തന്നെ മനസ്സിലായില്ല ഞാനി ഇവിടെ വന്ന് പിള്ളേരോട് ചോദിച്ചു ആ സിനിമയുടെ കഥ എന്തായിരുന്നു എന്താണ് അതിന്റെ അവസാനം കാരണം എനിക്ക് അവസാനം കണ്ട തീർന്നുന്ന് തന്നെ എനിക്ക് അറിയാൻ പറ്റാത്തൊ ഒരു കണ്ടീഷനായിയിരുന്നു അത്രക്ക് എനിക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല ആ സിനിമ
ആ എന്നാ ശരി അപ്പൊ നടക്കട്ടെ ഞാ സിനിമ കാണാൻ പോണം
ഓക്കെ ശെരി ബൈ ബൈ